ഹലോ
ആഹ് എന്തൊക്കെ വർത്തനം
നല്ല വർത്താനം
ഭക്ഷണം കഴിച്ചോ
ഓ ഭക്ഷണം കഴിച്ചു അങ്ങനെയിരിക്കുകയാണ്
ആഹ് അവിടെ ഇങ്ങനെ മഴണ്ടോ വെയിൽ ആണോ.
മഴയല്ല ഇന്ന് കുറവ ഇന്ന് നല്ല വെയിലാണ് ആഹ് മ് ഇപ്പൊ ഇങ്ങനെ മു ഇവിടിണ്ട് മൂടി വര്ന്ന്ണ്ട്.
ആഹ് ഇവടെ ഇന്ന് അതൊന്നുല്ല നല്ല നല്ല വെയില്ണ്ട്.
ഹ് ഹ് മ് തിരുമ്പിയതൊക്കെ ഒണങ്ങൊല്ലോ.
ആഹ് തിരുമ്പിയതൊക്കെ ഒണങ്ങിയപ്പം മിഷിന്ല് ഇട്ടതാണ് ഉണക്കാൻ ഒണക്കീട്ടിട്ടീല്ല ഒന്നൊണക്കി റ്റ് വാണം പൊറത്ത്ടാന്.
ആഹ് ഇണ്ട് ണ്ട് ആഹ് ഉഹും മക്കളൊക്കെ ണ്ടോ?
ആഹ് ഇണ്ട്. ഇന്ന് അവിടെ കുട്ടിയെളില്ലേ?
ഓഹ് മക്കള് ണ്ട്. ഓക്ക് ഇന്ന് സ്കൂൾ ഇല്ല ഇന്നലെ ഇണ്ടായ്നി ഉം.
ഇഞ്പം ഇന്നും നാളിം. എനിക്ക് നാല് പേര്ണ്ട്.
ഉം ഇവടെം നാല് ആളാ.
ആഹ് സ്കൂൾ ഇല്ലെങ്കി പിന്നെ നല്ല തെര
ആ പണി തീരുലല്ലോ
ആ അതെ
ഓര് ണ്ടായ്ന്നു പിന്നെ
സ്കൂളില്ലെങ്കില് ആ രണ്ട് ദിവസം നമുക്ക് പണിയെന്നെ ആയിരിക്കും
ആഹ് ഫുൾ ടൈം പണിയാ ഫോണും ഓൽക്ക് വാണം
ആ അതാണ് ഫോണും വാണം ഞാൻ ചോറ് കയ്ഞ്ഞിട്ട് കെടന്നൊറങ്ങാൻ പറഞ്ഞ് പോന്നതാണ് പിന്നെ തന്നെണ് ഫോണ് പിടിച്ച അവടെ കെടത്യേതാണ് പൊർ
മ് ത് ന്നെ
ഒത്ങ്ങി നിക് ക്കൂലവര് പ്പന്ന് പ്പ നല്ലവെയ്ല്ണ്ട് അഹ് കാരണം ഫോണ് വാങ്ങിവെച്ചാ പൊർതർങ്ങി പോവും അപ്പൊ പോർത്തറങ്ങി പോവരുത് പറഞ്ഞ്ങ്ങാണ്ട് അതെ അതെ വാതിൽ തോർന്നാ പോവും ആ അതെ ഞാനവടെ ട്ട് കന്നേണ് എന്തതിന് ച് ചോർന് കറിഒക്കെന്താ മി മീന്ണ്ടോ
ആഹ് മീനില്ല ഇന്ന് ബീഫ് ബീഫ് കറി
ബീഫ് കൈഞ്ഞിട്ടില്ലേ
ബീഫ് കൈഞ്ഞിട്ടില്ല അഹ് ലാസ്‌റ്റ് ഇണ്ടായിനി കൊർ ച പ്പഹ് എട്ത് വെച്ച് ഒന്നു കറിയെക്കാനൊന്നുല്ലാത്തപ്പ അഹ് എട്ത്ത് വെച്ച് ച്ച് ആഹ് മീനങ്ങനെപ്പതിലെ പോണില്ലപ്പോ പിന്നെ ക് ട്ടാനും
ആഹ് മീന് ആഹ് മീന് ഹ് ഇതിലൊക്കെ വര്ണൊക് ണ്ട് പശേ നല്ല വെലണ്ട് നല്ല മീനു ആയിരിക്കൂല കൊറേ ദി എന്നോള്ള
മ് ആഹ് അതാണ് ഇപ്പൊക്കെ മയ ആയോണ്ട് ട്രോളിങ്ങുണ്ടാവോലോ
അപ്പ പിന്നെ വാങ്ങലില്ല പ്പതിലും നല്ലത് പ് പ കിച് ചിക്കൻ വാങ്ങുന്നയിരിക്കും
ആഹ് അതെന്നെ മക്കക്കിഷ്ട്ടോ അതാണ് ഉം മക്കള് ണ്ടാവുമ്പോപിന്നെ വ്ടെ മീന് ഓൽക്കിഷ്ട്ടല്ല മീൻകറിയൊന്നും വെച്ച് ച്ചാല് പൊരിക്കണം ന്നാപിന് പച്ചക്കറി അത്രീം ത് ന്നൂല
ആഹ് അതെന്നെണ് ഇവടെക്കെ അവസ്ഥ ഞാന് ന്നാ ഞാൻ വിചാരിച്ച് എനി ഇവ്വടെ മാത്രൊള്ളൂ പച്ചക്കറി തിന്നാത്ത കുട്ടികള് ന്ന് അവക്
ആഹ് ഞാനെന്ത ചെയ്യാറിയോ ഞാനിവര് ഇവരൊക്കെ ചെറിയ ടൈ ചെറിയ പ്രായത്തില് ഒരാറു മാസൊക്കാവുമ്പോ നന്ന് ന്നായിട്ട് പച്ചക്കറി കൊടുക്കും അപ്പ അറിയില്ലല്ലോ അപ്പങ്ങോട്ട് കയ്ക്കും പക്ഷെ എനിക്ക് പിന്നോല് കഴിക്കൂലാന്നൊറപ്പ് പ്പാണ് അപ്പ നന്നായിട്ട് വാ പലേ രീത് ഇതും പച്ചക്കറി അവര്ക്ക് കൊടുക്കും ഇപ്പ തൊഡ്ഡൂല എങ്ങനെ ഇണ്ടാക്കി കൊടുത്താലും തൊഡ്ഡൂലവര് നമ്മള് ആഹ് അതന്നെ അതേപോലെ നമ്മള് ഈ ഫ്രൈഡ് റൈസൊക്കെ ഇണ്ടാക്ക് ക്കീട്ടിണ്ടെങ്കിലും അതില് പച്ചക് കറി ഇടുവല്ലോ അപ്പതൊക്
ങ്ങാണ്ടെടുത്തിടും ആഹ് കാരറ്റ് അതൊന്നും തിന്നൂല
ആന്ന് കേരറ്റ് ബീറ്റ്‌റൂട്ടൊക്കെ നമ്മയെന്ത് ക്കിഷ്ടാ അങ്ങനൊക്കെ
ആഹ് ആഹ് അതന്നെ കറീൻ്റാവശ്യില്ലല്ലോ
ആഹ് ക്ഷേ ഇവര്ക്ക് അതൊന്നും പറ്റൂല ആ രുചി പോലും ഓല് നോക്ക് ക്കുന്നില്ല അയിന് രുചിയിണ്ടോ എങ്ങിനേണ്ന്ന് പോലും അവര് നോക്ക്
അതന്നെ ഇപ്പത്തെ മക്കളൊക് കെ ഓൽക്ക് ചിക്കന് എങ്ങനെങ്കിലൊക്ക് കൽ ഫാമായിട്ടും, ബ്രോസ്റ്റായിട്ടും
ആഹ് അതാണ് ഇപ്പ ബ്രോസ്റ്റായിട്ടും അൽഫാമൊക്കേണെങ്കി അപ്പോൽക്ക് നൽ ല്ലഷ്ടായിരിക്കും.
അപ്പഴാത് എല്ലാ നേരം കിട്ടിയാലും ഓൽക്കിഷ്
ആഹ് ശരിയാണത് ഏത് അയ് അതന്നേണ് ഇവിടെയൊക്കെ പിന്നെ നമ്മളീ പൊറത്തൂന്നങ്ങനെ വ ല്ലാതെ വാങ്ങിക്കൊടുക്കാനും പറ്റൂലല്ലോ
ഇതെന്നെ ആഹ് അതന്നെ ഇവിടെ അങ്ങനെ വാങ്ങ വീട്ടിന്നന്നെ ഞങ്ങളും ഇണ്ടാക്കല് എന്നെങ്കിലൊക്കെ എന്തേം പരിപാടിയൊക്കെ ഇണ്ടാവുമ്പോ വാങ്ങ് ങ്ങാന്നല്ലാതെ
ആ അതന്നെ ഞാനും വീട്ട്തന്നെ ഞാൻ ഇവ്ടെണ്ടാക്കും ശെ ഞമ്മൾ വീട്ട്ന്ന് ണ്ടാ പൊറത്ത്ന്ന് വാങ്ങും ഒന്ന് ടെസ്റ്റ് കൂടും നമ്മൾ വീട്ടിന് എങ്ങനെ ണ്ടാക്കിയാൽ ആ ടെസ്റ്റ്‌ കിട്ടൂല അതാണ് നമ്മൾ പോലും അ ആഗ്രഹിക്ക പൊറത്തിന്ന് വാങ്ങിത്തിന്നാണ്
അ പൊറത്ത്തെ പ്രത്യേക ടെസ്റ്റ്‌ ആണല്ലോ ഞമ്മൾ ണ്ടാക്ണെ ഞമ്മക്ക് കൊറേ സമയം വേണം മ്മാക് മക്കളെയും കൊണ്ട് അത്രേ ടെസ്റ്റ്‌ ഒന്നും ണ്ടാവൂലല്ലോ ഹ് ഹ്
ആ അതെ അതെ അഹ്
വെ എൾപ്പം നോക്കും എന്നാലും എന്തെങ്കിലൊക്കെ കാട്ടും ഏ വെള്ള അങ്ങനക്കെ ഇട്ട് കൊടുക്കും
ആ ആ അതെ
ആ
ഏ എന്താ എത്ത എത്രേലാണ് പഠിക്കുന്ന കുട്ടികൾ
ഒരാൾ ഒന്നിൽ ഒരാൾ ആറിൽ ഒരാൾ ഒബൈല വെല്ലിയോൾ പിന്ന ഡിഗ്രിക്ക് പഠിക്കാ ഓൾ ഹോസ്റ്റൽ നിക്കണ
ആ ആ
ങ്ങക്കൊ മക്കെ പടി ആ
ആ പഠിക്കാൻ വെല്യ ആൾ പത്താം ക്ലാസ്സിൽ ആണ് രണ്ടാമത്തെ എട്ടിൽ മൂന്നാമത്തെ മൂനിൽ ചെറുത് പ്പോ രണ്ട് വയസ്സ് ആയിട്ടില്ല
ആ ആ എന്ത് മക്കളാ
രണ്ട് ആണും രണ്ട് പെണ്ണും
വിടെ ഒരാൺ ഒരു മോനും മൂന് മോളും
ആ അശ്ശരി മോൻ ചെറുതാണോ
മോൻ രണ്ടാമത്തെ മോൻ ഒബതാം ക്ലാസ്സില ഏ വൈകുന്നേരം എന്തേലും ഉണ്ടാക്കുമോ
അങ്ങനെ
കടിയായിട്ടോക്കെ ഒണ്ടാകും
ക്കാൻ വേണ്ടീട്ടേ അപ്പൊ തടി കുറഞ്ഞേഷം പിന്നെ ഞന് അങ്ങനത്തൊന്നും ഉണ്ടാകലില്ല മ് അണ്ടാക്കിയിരുന്നു ആദ്യക്കെ നന്നായിട്ട് ഉണ്ടാക്കിരുന്നു കഴിച്ചിന്നു അപ്പൊ ഇപ്പൊ തടിയൊക്കെ കൊറച്ചപ്പൊ പിന്നെ ഞാന് ഇങ്ങനെപ്പം മെയിൻ്റെൻ ചെയ്ത് പോവാ ണ് അത് കാരണം പേടിയാണ് ഇനീം കഴിച്ചാ വീണ്ടും തടിയും
ആ ഇണ്ടാക്യാ പിന്നെ നമ്മള്
ആ എണ്ണക്കടികളൊക്കെ ഞാൻ ഇവിടെ ഹസ്ബൻഡ് വരുമ്പൊ ഓര് പുറത്തുന്ന് വാങ്ങിക്കൊണ്ടരും എണ്ണ. വരുമ്പോ ഇപ്പഴ്‌ത്തെ കുട്ടികൾക് ഇഷ്ടാണ് കടി. അപ്പൊ ചായക്ക് അവര് വാങ്ങികൊ ണ്ടെരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ങ്ങൾ അല്ലെങ്കിൽ പിന്നെ വീട്ടി ആയിക്കോളി അറയൊ അപ്പഅങ്ങനെ ഇണ്ടാ എല്ലാരും കഴിയ്കേം ചെയ്യും. അപ്പൊ ചായയും കുടിക്കും അല്ലെങ്കിൽ എനിക്ക് ചായക്ക് നിർബന്ധോന്നുല്ല ഞങ്ങള് ചായ കഴി ഉണ്ടാക്കലുല്ല
ഏ ഇവിടെ ചായ വേണംന്നില്ല കടി വാ ണം കടി എങ്ങനെ ചോറ് തിന്നാൻ എന്തായാലും മതി ബേക്കറി ആയാലും അങ്ങനെ തിന്നും ചായ ഏഹ് പിന്നെ സ്കൂൾട്ട് വരുമ്പോക്കെ ആ ബേക്കറി ഇവിടെ
അങ്ങനെ ബേക്കറി വാങ്ങലും ഇല്ല അ അ ങ്ങനെ ബേക്കറിനോട് താല്പര്യ എല്ലായിരിക്കും
ഏ ഇവിടെ ബേക്കറി ഒരു ഇഷ്ടപ്പെട്ടതായലെ ഓലങ്ങനെ തിന്നു നല്ലതാ ദേ ഫ്രഷ് മ് ഹ്ഹ് ന്നാലും ഓലങ്ങനെ തിന്നോ
ഐസ്ക്രീം അതേ പോലെ അങ്ങനത്തെ ഐറ്റംസ കേക്ക് അങ്ങനൊന്നും വല്യ ഇഷ്ടല്ല വെച്ചാൽ അത് കൊടുന്നുടനെ കുറച്ചങ്ങു തിന്നും അല്ലാതെ ണ്ടേൽ കുട്ടികൾക്ക് ഐസ് ക്രീം അങ്ങനത്തെ കേക്കൊക്കെ ബർത്ത്ഡേ കേക്ക് കൊടുത്താൽ കുട്ടികള്‍ക്ക് ഭയങ്കര ഇഷ്ട്ടായിരിക്കൂലേ ത് അങ്ങനെയൊന്നുല്ല അങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കും അ അവിടെ ഇട്ട്ട്ടുണ്ടാവും അവർക്ക് ഇറച്ചി അൽഫാം ബ്രോസ്റ് ത് അങ്ങനത്തത് കിട്ടിയ എത്രയും പിന്നെ എണ്ണക്കടികളും കഴിക്കും നന്നായിട്ട്
മധുരം കഴിക്കാതെതന്നെ നല്ലതും നമ്മളെ
ത് അങ്ങനത്തെ
ഉണ്ടോ
പനിം ചുമയൊക്കെ ആയിരുന്നു
ഇപ്പൊ എല്ലോടത്തും ഉണ്ട് ലേ പനിയൊക്കെ
അതെ സിനുഓ സിനു സൗണ്ട് ഇണ്ടാക്കരുതെന്ന്‌ പറഞ്ഞിട്ടുണ്ട് ട്ടോ
ഉം ഇപ്പൊ എല്ലോടത്തും
ആ പനി ആയിരുന്നു വീട്ടില് എല്ലാർക്കും പനി ആയിരുന്നു ഇപ്പോം ഇന്നലേണ് കുട്ടികളൊക്കെ ഒന്ന് സ്കൂൾ പറഞ്ഞയച്ചത് പനിം ചൊമയും തലവേദനയൊക്കെയായിട്ട് ദേ ആ ഒരാൾക്ക് ആ കുട്ടി സ്കൂൾ തുറന്നപ്പോഴാണ് ഇണ്ടായത് ന്ന് കിട്ടിയതാണ് സ്കൂൾന്ന് വന്നു പിന്നെ ഒരാ പിറ്റേ ദിവസം തന്നെ ചെറിയ ആൾക്കുണ്ടായി ചെറിയ ആൾക്ക് ഇപ്പൊ ഇന്നലെ ആണ് മാറിയത് ഒരു പത്തു ദിവസമായിട്ട് ഇന്നലെ ആണ് ഒന്ന് ഉഷാറായത്
ഏ അത്ശെരി അപ്പൊ സ്കൂൾ
ആ വൈറൽ പനിയാ തോന്നണുണ്ട് എല്ലാരും
ആ അത് ഇണ്ടായ നല്ല ഷീണം ആവൂലെ നല്ലോണം വെള്ളം കുടിക്കാ വെറയലിങ്ങനെ മക്കളങ്ങനെ ആ അയ്ശെരി കഞ്ഞിവെള്ളാ ലേ ആ ക്ഷീണം വരാതെ നോക്കണംല്ലോ അത്‌ എത്ര യായാലും പനി അങ്ങ്ട് മാറി കിട്ടൂല്ല
ആ അതാണ് പനി മാറി തലവേദന മാറുന്നില്ല അപ്പൊ ഇ തലന്റെ ചൂട് വിടുന്നില്ല പനി പനി അങ്ങനെയെല്ലേ ഇല്ല പക്ഷേ തല ഇങ്ങനെ ചൂട് വരുകയാണ് തല തല വേദനി ഇപ്പളാണ് തരക്ക് ചൂട് ര്ണെ
ആ അയ്ശരി
അങ്ങനെ തെ എ ഇക്കാന്റെ എ ജേഷ്ടനും പെണ്ണുങ്ങളും ക്കെകാലത്തിനു പോയതാ ഇപ്പ ഓല കുട്ടിളും ഇണ്ട് ഇവിടെ അപ്പ എല്ല ഓരെ ഞങ്ങളെ ന്റ് കുട്ടിൾതൊക്കെ ങ്ങനെ മാറി വര് മ്പോൾത്തിന് അവര്ക്ക് ആയി
ഹാ അയ് ശരി മ്
അവര് അവരെ നോക്കാൻ വേണ്ടിട്ട് ഓലെ ഉമ്മ വന്നു പിന്നെ ഹ് മൂ ത്തച്ചിന്റെ ഇമ്മാനെ വിള് ച്ചു ഇൻക്ക് ചെറിയ കുട്ടിളുതൊ ക്കെയായിട്ട് നോക്കാൻ കഴിയേട്ട് അപ്പ അയിന് ഇപ്പൊ അയിനും പനിച്ചിട്ട് അത്‌ ഇപ്പൊ പോയി അപ്പ ന്റെ വീണ്ടും ന്റട്ത്ക്കെന്നെ വന്നു കുട്ടിള്
ഇങ്ങള് എല്ലാരും ഒരു വീട്ടിലാ ആ അയ് ശരി അജ്ജ് അ ആ അങ്ങനെ വന്ന ആയിരി അ അഹ്‌ ശരി ഏ ഹ് ഹ് അവല് വേ വരാനൊക്കെ ആയി തൊടങ്ങിണ്ടാ വുല്ലെ ഇപ്പം
ആ ഓൽ ലാസ്റ്റ് ആണ് പോയത് അത് കാരണം ഇപ്പം ഇനി ഇരുവത്തി എട്ടാ ന്തി ഓല് വര് ഗവണ്മന്റ് പോയാലൊക്കെ കുറേ ഒക്കെ വന്ന് തോൺണ്ട് പ്രൈവറ്റ് പോയ ആള് ആ പ്രൈവറ്റ് പോയാ ആള്കളാൺ തോൺ ണ്ട് പ്രൈവ പ്രൈവറ്റ് പോയ ലാസ്റ്റ് പോയാളുകളൊ ലാസ്റ്റിക്ക് ആണ് വര്
അമ് പിന്നെ ആ എന്നാ ശരീട്ടൊ